എവിടെയാ
ഏ
കേക്കുന്നില്ല
ആഹ കേക്കുന്നുണ്ട് നല്ലന്നെ അപ്പ അങ്ങനെ പോും
ആഹ എവിടായിന്ന് ഇത്രയും കാലായിട്ട്
വീട്ടിലന്നെ
അല്ലല്ല
ഇന്ന് ഞായറാഴ്ചയല്ലേ എവിട പോയിില്ല വീട്ടിൽ തന്നൊയിരുന്നു
ആഹ ആ പഠിക്കെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞോ മക്കളത്?
മക്കളൊന്നില്ലപ്പാ ഞാൻ ഒറ്റത്തടിയാണ് മാപ്പിളേയുള്ളൂ
മാപ്പിളേയിള്ളൂ ആഹ ചെറുതാണല്ലേ പഠിക്കാൻ പോന്നില്ലേ അപ്പോ?
പഠിക്കാൻ പോന്നുണ്ട്
എന്ത്‌ പഠിക്കുന്നെ ഓ എത്രായി ഇപ്പൊ തൊടങ്ങീട്ട് എത്ര മാസത്തെ കോഴ്‌
ആറു മാസത്തേന്ന് അടുത്ത മാസം എക്സാമ
ആഹ പ്ലസ് ടു കഴിഞ്ഞിട്ടാ തൊടങ്ങിയത്
അല്ല ഡിഗ്രി കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞി അട്ട് നാലഞ്ച് ഡിഗ്രീക്ക് നാലഞ്ച് കൊല്ലായി
ആഹ എന്നിട്ട് പിന്നെരു ബ്രേക്ക് എടുത്തായിരിക്കുംല്ലേ
ഉം എന്നിട്ട് ഇപ്പാന്ന് പോയ
ഉം അപ്പ ഈ അഞ്ചാറ് വർഷം എന്താ ചെയ്തേ
അഞ്ചാറ് വർഷം പി എസ് സിക്ക് പോയി ഇങ്ങനെ ഓരോന്ന്
പി എസ് സി എന്നിട്ട് ലിസ്റ്റില് വന്നോ റാങ്ക് ലിസ്
അയിന് അങ്ങന കൊറേ പോയില്ല പിന്ന സൺഡേ ബാച്ചിനും പോയിനി ആ ബാച്ചില് പിള്ളര് കൊറവായി പിന്നെ പോക്ക് നിന്ന്
നിർത്തി നമ ക്ക് എന്തെങ്കില് പിന്നെ വേറെ എന്നും നോക്ക ഒന്നും കൊണ്ട് പരാജയപ്പെടുമ്പോ മറ്റത് നോക്ക എന്നാലും എക്സാം എഴുതാല്ലോപ്പ പത്താളാസ് റ്റന്റെലേം പ്ലസ്ടുവിന്റേംക്കെ വരുമ്പോ പി എസ് സിലെ എക്സാമ് ണ്ട് പക്ഷേ റാങ്ക്ലിസ്‌റ്റൊന്നും വരുന്നില്ലാരും പറ്റേ ആര്ക്കും നിയമനോം കിട്ടുന്നില്ല അതാണിപ്പോ പ്രശ്നം
ഉം നിങ്ങളെഴുതലുണ്ടേനോ?
ഇല്ലാ എന്റെ ആങ്ങളേക്കെ കൊറെ എഴുതിയതാ അവമടുത്തിട്ട് പോയി ഈപുള്ളെ എലാമ്മ എഴുതി അവരൊക്കെ എഴുതീട്ടൊന്നും വന്നില്ല ലാസ്റ്റ് ലക്ഷങ്ങള് കൊടുത്തിട്ട് കേറി സ്കൂള്
അതെയാ
നാപ്പത് ലക്ഷം കൊടുക്കണം ഇപ്പ പഠിച്ചിട്ടും വല്യ കാര്യോന്നില്ല്യ
അതേന്നാ എല്ലാം കൊടുക്കണം
പ്പത് ലക്ഷപ്പ അമ്പത് ലക്ഷം ഇപ്പോ മോള് എളാപ്പാന്റ മോള് പഠിച്ച് മാ കണക്ക് പഠിച്ച് ശരിയായി സെറ്റായി പക്ഷെ അവൾക്കുപന്യേ എഹ് അവിടെ എളയമ്മപ്പ കേറീട്ടുള്ളൂ നാപ്പത് ലക്ഷം മുപ്പത് ലക്ഷം കൊടുത്തിട്ട് ഇനീ പ്പോ മകൾക്ക് പറയുന്ന അമ്പതാ പക്ഷിപ്പം അമ്പത്തഞ്ച് കൊടുത്താല് മറ്റെവിടേങ്കിലും പോ ന്താലും എന്തുണ്ട് ആരേലും കേറ്റിയാണെങ്കിപ്പം അവര് കൊടുക്കും ആരാണോ പൊ പൈസ കൂടുതൽ കൊടുക്കുന്നെ അവരെ കേറ്റും
അതെ
അതാണ് പ്രശ്നം നമ്മക്ക് പഠിച്ചതും പോരാ പിന്നെ നമ്മള അത്രയും അട്ടിക്ക് പൈസ ഇട്ട് വക്കണം എന്താ ഒരെണ്ണം വല്ല ബാങ്കിലിട്ടിട്ട് അവിടുന്ന് ഇങ്ങനെ വലിച്ചാ മതി
പാവപ്പെട്ടവരെല്ലാം എന്തായ്യ?
ചെയ്യാ അതിന് അവർക്കുള്ളതാണീ പി എസ് സി പഠിച്ച് ജയിക്കുന്നോർക്കാണ് പി എസ് സി പക്ഷെ ഇതാത് ഇല്ലല്ലോ പി എസ് സി അവിടെ വരുന്നില്ലല്ലോ
ആഹ
എന്താ ചെയ്യാ കഷ്ടപ്പെട്ട് പഠിക്കുന്ന പിന്നെ എവിടെ
ലിസ്റ്റില് വന്നവരന്നെ വിളിക്കല് കൊറവല്ലേ?
ന്റെ ആ അതേപോലെ അമ്മാവന്റെ മോള് വന്ന് സ്കൂളില് വന്നിട്ടുണ്ട് മറ്റേ പെഷ്യല് ഈസ്റ്റില് വന്നിട്ടില്ലെങ്കി ര മൂന്ന് വർഷം കഴിഞ്ഞാ തള്ളിപ്പോം തോന്നുണ്ടല്ലേ? ആഹ
മഴ അറിയില്ലേ?
ആ വിളിച്ചിട്ടില്ലെങ്കി ഇത് അത് റാങ്ക് ലിസ്റ്റ് തള്ളി
എന്റെ ഭർത്താവ് എൽ ജി എസ് എഴുതിയതാ
ആഹ എന്നിട്ടോ?
കിട്ടീട്ട് ഏഴ് കൊല്ല ഇപ്പൊ പണി കറിട്ടണ്ടിട്ട ഇപ്പ മാറ്റം കിട്ടി പ്രൊമോഷൻ ആയിട്ട് ഓയയിട്ട് കിട്ടി
ഓ മഷാല അ ഹുഷറായി പോയി
ഉം ഓഫീസ് അറ്റന്ന ഉണ്ടായിട്ട്
ആ അവര് എ പോയിരുന്നപ്പോ പ്ലസ് ടു കഴിഞ്ഞട്ടോ ഡിഗ്രി കഞ്ഞിട്ടോ
പ്ലസ് ടു അനി വേറെ ഏതോ രണ്ട മൂന്ന് കൊല്ലം മറ്റേ തമിഴ്നാട്ടിൽ കോഴ്സ് ചെയ്ത് ഉ
ആഹ! അങ്ങനെ അന്നൊക്കെ നിയണ്ടായിേ ഇപ്പൊ പിന്നെ ആരാ പി എസ് സിക്കെ നിയമനം വരുന്നത് എവിടെയങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഫസ്റ്റ് റാങ്കിൽ ഒന്ന് രണ്ട് ലിസ്റ്റില് നൂറുേരെ വന്നവരന്നെ ഒന്നും എവിടെയും കയറ്റുന്നില്ല
വാക്കന്സി റിപ്പോര്ട്ട് ഏല് കുറവാ തോന്ന
ആഹ! അല്ല പിന്നെ വേര് ചിരി ചിറിയ ജോലികൾക്കൊക്കെ വരുന്നുണ്ട് പിന്നെ എ സിയ അങ്ങനത്തെ വിഭാഗങ്ങൾക്കൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ മുൻഗണന കിട്ടുന്നുണ്ട് അതൊക്കെ പിന്നെപ്പ എന്താ പക്ഷെ വേരെന്തെങ്കിലൊക്ക ഒരു ഭാഗ്യ ഇത് പറയുന്നൊ ഒരു ഭാഗ്യണ ഉം ഉ ഇതൊക്കെയന്ന് പറയുന്നത് ഒരു ഭാഗ്യം കൂടെണ്ട് നമ്മള് തലവര ശരിയക്കണം അതില്ലെങ്കിൽ നമ്മൾ എത്ര- ോലെ പരിശഴതിട്ട് ഒരു കാര്യമല്ല പറയും നമ്മള് ഞങ്ങങ്ങനെ പറ- ഇതിൽ മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷെ കാലുള്ളവർക്ക് ചിലപ്പോ ഒരു പ്രാവശ്യം എഴതിയ മതി അവർക്ക് കിട്ടിയിട്ടുണ്ടാവും
ആ അതെ.
ആ പക്ഷെ ഇത്രയും വർഷങ്ങ എഴുതിയാൾക്കും കിട്ടുണ്ടാവില്ല അതിപ്പ നമ്മ ഈ ജോലിയല്ല ഏത് ജോലിക്കായൊലും അങ്ങനക്കണം ചിലപ്പോ പഠിപ്പില്ലാത്തവനായിരിക്കും വലിയ പോസ്റ്റില് കിട്ടുന്നത് വേറെ വേറെ എവിടെെങ്കിലൊക്കെ നല്ല ജോലി നല്ല കാര്യങ്ങളൊക്കെ ആയിട്ട് പോക പഠപ്പിൽവന അവര് ഇവിടെന്നെ നിക്കായിരിക്കും അതൊക്കെന്നന്നെ കാര്യങ്ങള-
ഭർത്താവിന് നാല് കാർണൂർ വേറാ അപ്പൊ ഒരാള ഒരാളെ ചെരുപ്പ് കൂടി ള്ള ബാക്കി മൂന്നാള് രണ്ടാള് മാശന്ന് ഒരാള്
ആ വിദ്യാഭ്യാസം തന്നായിരിക്ക
എല്ലാം ഗവൺമെന്റ്ാന്ന്ിട്ട് പോലീസ് റിട്ടയർായി പോലീസിന്റെ ഓള് ടീച്ചറാണ് വേറൊരു- അറുന്നൂറോളും ടീച്ചറന്ന്
ആഹ! ആഹ
ആമ ടീച്ചറ ആന്ന് അഞ്ചെട്ട് ഗവൺമെന്റ് തന്നെ നമ്മള കുടുംബത്തിലുണ്ട്
ആഹ അതുകൊണ്ട് നിങ്ങൾക്ക്- ന നല്ല ഇതുണ്ടാവകുമോ പിന്നെ ഇതി്റെ ഒന്നും ആവശ്യമില്ലല്ല നിങ്ങക്ക്ന്നായിട്ട് വർക്ക് ചെയ്യാലോ
ഉം ഓരോരുത്തർ ഓരോരി ഇതുണ്ട് ഇപ്പൊ മക്കളെല്ലാം പഠിച്ചി- കിട്ടട്ടുണ്ട് പക്ഷേ ലിസ്റ്റ അവിടെ കിട്ട-
നിങ്ങളെ കല്ല്യാണം കഴിട്ടപ്പൊ എത്രയായി? ആഹ എല്ലാവും വിളിക്കുമ്പോൾ മക്കള് കുട്ടികളക്കെ കുറിച്ചു ഇങ്ങനെ പറയാ അപ്പ പിന്നെ നമക്ക് അങ്ങനെെച്ചതട്ട ട്ട ഒന്തോന്നല്ലേ ആഹ! ആ സാധാരണമായിട്ട് ചോയിിക്കുന്നതല്ലേ സീൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാവല്ലേ
ആഹ! ഉണ്ട് ട്രീറ്റ്മെന്റ്ല്ല
ഉം എന്തായാലും എല്ലാം ശരിയാവട്ടെ ഓ ഇപ്പ പിന്നെ പിന്നെ എന്താ ഐ വി എഫോ എന്താ സംഭവല്ലേ ഇപ്പൊ എറെ മേമാക്ക് എങ്ങനെയാണ് എത്രയോ പത്ത് വർഷ ആയിട്ട ഒന്നും ഉണ്ടായില്ല ഇപ്പ വന്നിട്ട് ഇപ്പോ ഐ വി എഫ് ചെയ്ത് കാരണം അവര് കുട്ടിയെങ്ക ഒും കാണണ്ടാവണം എന്നുള്ള ഒരു ഇതില്േ
ആ
ഉം അങ്ങനെ, എന്നിട്ടിപ്പൊ അവര് ത്ര രണ്ടു മൂന്ന് മാസായി റസ്റ്റിലാ. പിന്നെ ഞങ്ങള അടുത്തതേപോലെണ്ട് രണ്ട് എരട്ടക്കുട്ടികളുണ്ടായി അപ്പൊ അത് കണ്ടവൾക്കൊരാഗ്രഹം. എന്താ കുടിച്ചിട്ട് നമ്മളെ ആരോഗ്യം നശിക്കാ എന്നല്ലാതെ നമുക്കൊന്നും കിട്ടുണ്ടാവില്ലന്ന് വിചാരിച് പിന്നെ അതിനപ്പറം
ട്ടയാ
ആ മറ്റേത് എരട്ടയാ രണ്ടു പെങ്കുട്
ഇവരിക്കെരട്ടയല്ല?
ഏ
ഐ വി എഫ് ചെയ്തവര് കറക്റ്റാ എല്ലാം?
ആ അല്ല അല്ല ആ ഐ വി എഫ് ചെയ്തവർക്ക് ഇരട്ടാ പിന്നെ അത് കണ്ടിട്ട് ഇവര് ചെയ്ത്, മേമ ചെയ്ത്. മേമാക്കിപ്പിനി എന്താ മൂന്നു മാസെ ആയിട്ടുള്ളു അപ്പൊ ഒരു കുട്ടിയാണന്ന് പറയുന്നുണ്ട് എരട്ടയല്ല ഒരുകു ട്ട്യാണെന്നു പറയുന്നണ്ട് ആ നമുക്ക് ആദ്യത്തെയൊള്ളൂ ഈ നമ്മളു രക് തോക്കെ ടെസ്റ്റ് ചെയ്യുമ്പോ മറ്റേതൊക്കെ ചെയ്യുമ്പോ തന്നെ കുറെ സീരീസ് നല്ല പണവുമാണ് ലക്ഷങ്ങള് ആ പിന്നെ സേസും പ്രസവവും കാര്യങ്ങളൊക്കെയുമമ്പത്തേക്ക് നാലഞ്ചുറുപ്പി എന്തായാലും നമ്മള് കരുതാം.
ആ
അങ്ങനെയും പിന്നെ അങ്ങനെങ്കി അങ്ങനെ പിന്നെ കുറച്ചും കൂടെ കഴ്യുമ്പോ നമ്മള് പെണ്ണുങ്ങള് അല്ലേ അപ്പൊ ഹോർമോണിന്റെ വ്യത്യാസം കൊണ്ട് ചിലപ്പോ പ്രശ്നങ്ങളുണ്ടാവും അഹ് വിചാരിച്ചിട്ട്
ആ
ചെയ്യുന്നത് നല്ലതാണെന്നൊക്കെ പറഞ്ഞട്ടെ
ആ അതെ
അങ്ങനെ ഉം അങ്ങനെയാണ് കാലത്തിനുസരിച്ച് നമുക്ക് മാറ്റങ്ങൾ വരുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് ജീവിക്കാം അല്ലാതിപ്പ നമുക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റി റ്റില്ലല്ലോ ഉം ഉം പിന്നെ നിന്റെ വീടുപ്പ എ നിന്റെ വീട്ടില് പോവാറില്ലേ?
ഞാനെന്റെ വീട്ടിലല്ലേ ക്കുന്നെ
നിങ്ങളുടെ വീട്ടിലാ നിക്കുന്നേ അപ്പ ഭർത്താവിന്റെ വീട്ടിലെപ്പഴാ പൊക്ക്?
ഭർത്താവിന്റെ വീട്ടില് എന്തെങ്കിലും ആവശ്യുള്ളദീസം. ഓ ഇങ്ങനെ പരിപാടിയും കാര്യള്ളസ്സലെങ്കി
അങ്ങനെ അപ്പ നിങ്ങള് നമ്മളെ സ്വന്തം വീട്ടിൽ നിക്കുന്നവരാണോ
അ നമ്മള് കണ്ണൂരല്ലേ.
ആ കണ്ണൂർകാരണല്ലേ അത് ഞാൻ എനക്ക് അറിയില്ലായിരുന്നു അവിടെ പിന്നെ എന്നാ ഇങ്ങനെയല്ലേ എനിക്ക് അവിടെ കുറെ കുട്ടുകാരികള്ണ്ട്ട്ടോ നമ്മൾ ഈ ഫേസ്ബുക്ക് നിന്നൊക്കെ കിട്ടിയവര് അവരൊക്കെതേപോലെ മറ്റേ തലശ്ശേരി ആ ഭാഗത്തൊക്കെ എന്നിട്ട് സ്വന്തം വീട്ടിൽ നിൽക്കും. അ രസണ്ടാവ്വോ പക്ഷെ നിങ്ങക്ക് നിങ്ങടെ വീട്ടിൽ തന്നെ എന്നും നിൽക്കുമ്പോ എന്തോ പോലെ തോന്നൂല്ലേ ഞങ്ങക്ക ഭയങ്കര ഞങ്ങളെന്നെങ്കിലുമൊക്കെ ഞങ്ങളെ വീട്ടിൽ, സ്വന്തം വീട്ടി പോകുമ്പോ ഭയങ്കര രസായിരിക്കും. നമ്മള് എപ്പഴും ഫുള്ള് അധികം ഹസ് ഭർത്താവിന്റെ വീട്ടിലല്ലേ.
നമ്മക്ക് ഭർത്താവിന്റെ വീട്ടില് കുറെ കൂടി പോകുമ്പാ രസം.
ആ അങ്ങനെങ്ങളെ സ്വന്തം വീട്ടിലിങ്ങനെ നിക്കുമ്പോ എന്തോ പോലെ തോന്നും ഞങ്ങൾക്ക്. കാര പക്ഷെ അവരക്കയും നല്ലതാണ് കാരണം നമ്മള് എന്റൊക്കെ കല്യാണം ചെറിയ പ്രായത്ത് കഴിഞ്ഞു അപ്പ ചെറിയ പ്രായത്തി മറ്റൊരു വീട്ടിലേക്ക് നമ്മള് പറിച്ച് നടു വാന്ന് പറയുമ്പോ അത് ഭയങ്കരായിട്ട് വെഷമൊള്ള കാര്യായിരിക്കും. പക്ഷെ നിങ്ങക്ക് പിന്നെ നിങ്ങളെ ഭർത്താവെന്നും വര്വോ ഇങ്ങോട്ട്?
ആ വരും.
എന്നിട്ട് പിന്നെ രാവിലെ ജോലിക്ക് ഇവിടുന്ന് പോവോ നിങ്ങടവിടുന്ന് പോവോ?
അ
രാത്രിക്ക് എങ്ങന വരാ
രാത്രി വീട്ടി പോയി ചെലപ്പം ഫുഡ് എല്ലാം കഴിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വരും
ഓ അത് എന്ത് എന്തലേ രാത്രിക്ക് എല്ലാവരും കിടക്കാൻ മാത്രേ വരുവോ രാവിലെ രാവിലെ ചായ ചായ കുടിച്ചിട്ട പോവോ
ചായയും കൊടുക്കും പിന്നെ ചെലപ്പം പയം വാട്ടിയതും മുട്ട പുഴുങ്ങിയതും കൊടുത്താ അത് മതീന്ന് പറഞ്ഞിട്ട് തിന്നിട്ട് വീട്ടി പോയിട്ട് ആട്ന്ന് ബാഗ എല്ലാം എടുത്തിട്ട് പോവും ആദ്യല്ലാ ഇവിട്ന്നന്നെയ പോക്ക്
ആ ആ അപ്പ ചോയ്ക്കട്ടേ നിങ്ങള് സഹോദരന്മാരെ എന്താ ചെയ്യാ അവരവരുടെ ഭാര്യമാരുടെ വീട്ടി പോവോ
ആ പോവും അനക്കും ഒരനിയനാ
ആ അപ്പം അവന് ഇനിയിപ്പം അവനും വീടൊക്കെ വെക്കാണെങ്കിൽ എന്താ ചെയ്യാ നിങ്ങൾടെ വെക്കാ അതോ ഭാര്യയുടെ വീടിന്റവിടയാ വെക്കുവാ
അന്ത്
ഇപ്പം വീടൊക്കെ വെച്ചിട്ട് മാറണോന്നൊണ്ടെങ്കി
അത് അവിടെയാ സ്ഥലം ഉള്ളേ അതൊന്നും കൊഴപ്പില്ല ഭർത്താവിൻ്റെ വീട്ട്ല് വേണോങ്കി നിക്കാലങ്ക്
ഇള്ളൊരു ലൈഫ് ജീവിതാണല്ലോ നിങ്ങൾടേത് ഞാൻ ഇന്നട്ട് അവര് അമ്മയും പറഞ്ഞ് ഞങ്ങളവിടെ വന്നോക്ക് അപ്പൊ അവര് തർക്കിക്കും അവരുടെ ജീവിതം അങ്ങനെയാണ് രസംണ്ടാവാന്ന് അപ്പൊ ഞങ്ങള് പറിം. ഇങ്ങനെയാ രസംന്ന് പറഞ്ഞിട്ട് ഞങ്ങള് പോസ്റ്റ് ഇട്ടിട്ട് ഈ ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല തർക്കത്തിലായിരിക്കും പിന്നെ കൊറേ ആൾക്കാര് അവരെ സപ്പോർട്ടെയ്യണം കൊറേ ആൾക്കാര് ഞങ്ങളെ സപ്പോർട്ടെയ്യാൻ ഇണ്ടാവും അപ്പ ഞാ പറിം അവസാനം പറയും രണ്ട് ജീവിതം നല്ലതാണ് അപ്പൊ ആരും ആരു അങ്ങോട്ടും ഇങ്ങോട്ടും പറയണ്ട അവനാന് ഏത ഇഷ്ടംന്ന് വെച്ചാ അത് ജീവിക്ക് അവലും ല്ലെല്ലെല്ലോ
അതൊന്നും കൊഴപ്പില്ലപ്പാ നമ്മക്ക്
ഉം പക്ഷെ അങ്ങനെയല്ലട്ടോ എല്ലാ വീട്ടിലും ഒരുപോലൊന്നല്ല പക്ഷെ എന്റെ കൂട്ടുകാരി ഇണ്ട് അവൾക്ക് അവൾടെ വീട്ടില് ഇതി യാതോരു സുഖൊല്ല്യ എപ്പഴും വിളി ക്കും അങ്ങനെടി അങ്ങനെ പ്രശ്നാണ് ഇങ്ങനെ പ്രശ്നാണ് ഇന്നൊക്കെ പറിം അങ്ങനെ ഇള്ളവരു ആഹ് സ്വന്തം വീട്ടില പൊണങ്ങീ അന്ന് എന്താ ഭർത്താവും മക്കളൊക്കെ ആയിട്ട് വേറെ വീട്ടിക്ക് താമസം മാറഹ് അപ്പം നിന്റെ വീട്ടില് കാര്യങ്ങളൊക്കെ ശരിയാവ ന്നൊക്കെ പറിം
ഉം എന്നാ ശെര്യേ വിളിക്ക
കെട്ടോ എന്നാ ശെരി
ആഹ്